ഹലോ
ആഹ് ആഹ് നല്ലെ എവുടെ
ചായുടിഒക്കേകയിഞ്ഞാ?
ഓ പന്ത്രണ്ട്ണിയില്ലേ?
ആഹ് ആഹ്
പണികയ്ഞ്ഞോ?
ആഹ് പണിയാളൊക്കെകയ്ഞ്ഞ്
അവിടെന്നെന്തേര്ന്നു കടി ചായക്കെന്തേര്ന്നു.
ചായക്ക് ഓട്ടാടികടലക്കറിം. അവിടെ
ഏഹ്
അവ്ടെന്താ?
ഇവെട്ന്ന്ഇറ്റ്ലി.
ഏഹ് മയക്കണ്ടാ?
ആഹ് മഴുണ്ട് ഇപ്പതും തോർന്നിട്ടുണ്ട്.
ഇവിടെ നല്ല ഇരുടായി രണ്ടമ്മ ഇപ്പ രണ്ട് മൂന്നാലിസം അടിപ്പിച്ച് മയന്നല്ലേ?
ഇപ്പൊന്ന് തോർന്നണ്ട് നല്ല മഴപ്പോ ഒന്ന് കഴിഞ്ഞ്.
ഉം ഉം കുട്ട്യാളൊക്കെ?
ആ കുട്ട്യാളൊക്കെ സ്കൂളിൽ പോയി.
ഉം എതൃട്ട്യാള.
ഏഹ് മൂന്നാള്.
മൂന്നാള്ണ്ട്ല്ലേ.
അവിടെ എത്ര മക്കള?
ഇവിടെ ഒന്ന്ള്ളൂ.
ആഹ്
സ് വല്ല്യാള് എത്രയില.
മോ മോ മൂന് ഏഴില് പിന്നെ മൂന്നില്. പ്ലസ് ടു.
പിന്നെ എന്തൊക്കെയുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ
പിന്നെ ഓഹ്
ഫുഡും കാര്യങ്ങളൊക്കെ ആയില്ലേ?
ആഹ് ആയി ആയി ഇന്ന് മെത്തല് കിട്ടി.
ആഹ് ആഹ്
ഉം
പിന്നെ വീട്ടില് അരൊക്കെ ഉണ്ട്.
വീട്ടില് ഞങ്ങള് മാത്രേള്ളു.
ഉം ഹസ്ബന്ഡ് നട
ഉം ഹസ്ബൻഡ് ആ ഉണ്ട് പുറത്തന്ന് പുറത്താ.
ആഹ് ആഹ്
ഉം പിന്നെടുത്ത് എങ്ങനെ കുടുംബക്കാരെ വീടൊക്കെ ഉണ്ടോ?
ആഹ് ആഹ് അഞ്ചനും, എട്ടനും, അങ്ങനെ അല്ലേ?
ആഹ് ഒര് അടുത്ത്, ടുത്തന്നെ താമസിക്കണ്.
ആഹ്
ഉം
പിന്നെ എന്തൊക്കെണ്ട്?
പിന്നെന്താ ഫുഡൊക്കെ ഇണ്ടാക്കോ?
ഓ ഫുഡും കാര്യങ്ങളൊക്കെ ഇണ്ടാക്കി കയിഞ്ഞ്
ആ എങ്ങനെ സ്പെഷ്യലൊക്കെ ഇഷ്ടമാ മക്കൾക്ക്. കേ ഉം എല്ലാർക്കും.
ഉം ആ പിന്നയിന്റെ ആള്
ആഹ ആഹ് പുറത്തുന്ന് ഫുഡ്‌ മേടിക്കാറുണ്ടാ.
പോറത്ത് പോകുമ്പോ കഴിക്കും നമ്മൾഏവുട്ക്കേം പോവാ അങ്ങനെ നേരം വൈ പോകുമ്പളും അല്ലാതൊക്കെ ഇങ്ങനെ ഫ്രീ ആകുമ്പോ ഒക്കെ ഇങ്ങനെ. സൺഡേ അങ്ങനെയൊക്കെ പോവും ഹസ്ബൻഡ് ണ്ടാവുമ്പോ?
ആഹ്
ഉ അങ്ങനെ എപ്പോഴും അതിന്റെ അടിററ് അല്ല. എന്നട്ട് തീരെ കഴിക്കാത്ത ആൾക്കാരില്ല ആവശ്യത്തിന്ണ്ട്.
അതെന്നെ ആഹ ഇവിടെ അങ്ങനെന്നാ അയിന് എന്റെ ഏടത്തി എപ്പഴും ഇങ്ങനെ അടിക്കൂല.
ഉം പുതി ഇണ്ടാവുമ്പോക്കെ പുറത്തു പോയി കഴിക്ക.
ആ അതന്നെ അതന്നെ ആഹ്
പിന്നെ ഇങ്ങോട്ടെന്നെ വെരും
ഉം സ്നാക്സ് ഒക്കെ ഒണ്ടാക്കുവോ?
ആഹ് ചെലേസം എപ്പളും ഇല്ല. ഇന്നാലും പൂതിണ്ടാമ്പോ ഒരോ മൂഡിനനുസരിച്ച്.
ആഹ്
ഈവനിംങ്ങൊക്കെ. ഓൻ അംഗലവാടിയിലാണ്.
അതെ ആഹ് ഇന്ന് പോയിണ്ടാ
ആഹ് കൊണ്ടോയിക്കിണ്.
ഉം
ഓനെന്നെ ഒള്ളൂ
ആഹ്
ഉം
വീട്ടിലാരൊക്കെണ്ട്?
പിന്നെ ഇവെടെ ഉമ്മീം ഇപ്പയും ഇണ്ട് പിന്നെ ഞങ്ങളും. ഞാനും ഹസ്ബൻഡും മോനും.
ആഹ്
ഉം ഉം
പൊറത്തൊക്കെ പോവോ രണ്ട്പേരും
എങ്ങനെ ഞങ്ങളെ ഫാമിലിയാ
ആഹ്
ആ ഒയിവ് ഇണ്ടാവുമ്പോ.
ആഹ്
ആഹ്, സൺഡേ വർക്ക്.
കൃഷിയൊക്കെണ്ടാ?
കൃഷിയങ്ങനെയില്ല. എന്നാലും ആവശ്യത്തിന് മൊളക് അത് അങ്ങനെത്തെക്കെ ഒരോന്നൊണ്ട്.
ആ അതൊക്കെണ്ടില്ലേ.
ഉം. വെല്യ കൃഷിക്കാരല്ല. ഇന്നാലും ചാമ്പക്ക ആഹ് ആ പ്രക്യ ഇവെടെ കാണുവതൊക്കെ. ക്കെ ഉള്ളതൊക്കെ ഇണ്ട്.
ഉം ഇവെടേം അങ്ങനൊക്കെ തന്നെ എന്തേലൊക്കെ. കുഴിച്ചിട്ടിട്ടുണ്ടാ പറ്റണത് ഉണ്ടാക്കും. അങ്ങനെ ഉം ആഹ്. അതൊക്കെ ഇവെടെ ഇണ്ട്. വാഴ ചാമ്പക്കണ്ട് സപ്പോട്ടണ്ട്.
ഉം ആക്കൊണ്ട്. സപ്പോട്ട പൂവിട്ടിട്ടില്ല. വലുതായിക്ക്‌ണ്. പഷേ ഇണ്ടാവ്ണ കാണില്ല്യ ഒന്നും കുട്ടിക്ക് ഭയങ്കര ഇഷ്ടാ. സപ്പോട്ടാ.
ആഹ് ഇവെടെ ഇങ്ങനെണ്ടായി വെരുണൊള്ളൂ പൂവിട്ട്പ്പ്രാവശ്യം പക്ഷെ കായ ചെറുതായ്ട്ട് വെര്മ്പത്തിനും ആഹ് കൊഴിഞ്ഞു പോയി
ഉം
ഇനി അടുത്ത വർഷം കായിക്കുവാരിക്കും ചക്കൊക്ക ചക്കണ്ട
ഓ നാലേക്കന്നെ
ആ
ലോട് ഓടു എന്നും ച ക്ക കിട്ടും ആരെങ്കിക്കെ കൊണ്ടന്നു തെരും അല്ലേ ഇവെടെ ചക്കണ്ട് ചക്ക ചക്കപ്പൊരി ചക്ക കൂട്ടാന് ഇതൊക്കെന്നെ
ആ
പഴ്ത്തതും
ഉം
ചക്കെന്റെ ആറാട്ടാ
ആ
അവട്ണ്ട ചക്ക
ആ ഇവിടെണ്ട് ഇവിടെ ഞങ്ങക്ക് ഇപ്രാശാണ് ഇണ്ടായത് കഴിഞ്ഞപ്രാവശ്യം ഉണ്ടായിട്ടതില് ഇതപ്പോ കൊറവായിരുന്നു ഇപ്രാവശ്യം നല്ല ഇതില് കിട്ടി
ഇവിടെ ഓ
അതിക വലുപ്പല്ല ട്ടാ കുഞ്ഞിച്ചക്കളാണ് പെട്ടെന്ന് പഴ്ക്കും
ഇവീടെ ഇണ്ടായിട്ട് ആർക്കും വേണ്ട പ്പ എല്ലാട്ത്തും ഉണ്ടായോണ്ട് എന്നിട്ട് കൊണ്ടോയി കളയലാ ആർക്കും വേണ്ട മയു ആയോണ്ട്
ആഹ്
എല്ലാ ഈ പ്രാവശം നല്ലോം ഉണ്ടായ്ന്‌ ചെയ്ത്ണ്
ഏഹ്
ഉം ആർക്ക്‌ ചോയ്ച്ചാൽ എല്ലായിടത്തും ഉണ്ടേയ്നു ന്ന്‌ട്ട് എല്ലാരും ങ്ങ‌ട്ട് കൊണ്ടരാ അങ്ങ പ്പാരും വാങ്ങണില്ല ഫസ്റ്റ്ക്കൊക്കെ ആണെങ്കി ഭയങ്കരതയ്നു
ഓഹ് മാങ്ങ വ്ടല്ല അവിട്ന്നുവിട്ന്നൊക്ക കിട്ടുണ്ട് ഓ കിട്ടണ്ട് പൂതിക്ക്‌ എമ്പാടം കിട്ട്ണ്ട്
ഉം
ഉം ചക്കേം മാങ്ങക്കൊന്നു പഞ്ചല്ല
ആഹ് ഇന്നെന്താ കറി വെച്ചീള്ളെ ഉച്ചക്ക്
ഇന്ന് ചിക്കൻണ്ടേയ്നു ചിക്കൻ കറിച്ച്ണ് ചിക്കൻ പൊരിച്ച്ണ് പിന്നെ ഉപ്പേരി ഇണ്ടാക്ക്ണ്
ഉം പണിയൊക്കെ കഴിഞ്ഞാ
ഓ പണികളൊക്കെ രാവ് ലത്തന്നെ മോന അംഗലവാടി കൊണ്ടാക്കുമ്പോ തന്നെ വേ പണി കഴിക്കൂ എന്ന പിന്നെ കുളിച്ചു മാറ്റാണ് പോകാരിച്ചിട്ട്
പൂവാന് ഉം
ഉം ഉം
പിന്നെനേരംമ്പോക്കിന് എന്ത എന്തേലും വീട്ടിൽ എന്തേലും ചെയ്യണ്ട
ഏഹ് ഇല്ല വേഗത്ത്ൻല്ലേ പിന്നെ ഇങ്ങനെ ഓനൊന്ന് സെറ്റ് ആവട്ടെ ങ്ങനെ വിചാരിക്ക ക്ക്യാ അംഗലവാടിയൊക്കെ പോയിന്ന് കഴിഞ്ഞ എന്തെങ്കിലൊക്കെ നോക്കണം
ഉം
നിങ്ങെളെന്തേയ്‌ൻ ചെയ്യണ്ട
ഇല്ല ഞങ്ങള്പ്പോ ഒഴിവുള്ള സമയത്തൊക്കെ ഇങ്ങനെ മാറ്റ് ഇണ്ടാക്കാന് പയേ നമ്മള പഴയ ഡ്രസ്സ്കൊണ്ടൊക്കെ
ആ ആ ഓരോ വർക്കും കാര്യങ്ങളായിട്ട്ങ്ങനെ ആഹ് എന്തേയ്ലു ഓൺലൈൻ ക്ലാസ് അങ്ങനെ എന്തേലുംണ്ടോ
ഇല്ല അതൊന്നുല്ല.
ആഹ്
ഉ പിന്നെപ്പോ ഫ്രീ ആയിട്ട് തയ്യല് പഠിപ്പിക്കണതില് ചേർന്നിട്ട്ണ്ട്.
ക്ക് വോയ്സ് എടുത്തണ്ടാവുലെ ഓൺലൈനാ ഉ ഉ തയ്യല് ൻക്ക് ആദ്യേ അറിയാം അ കൊഴപ്പൊന്നില്ല.
അടിക്കുവ ഡ്രസ്സൊക്കെ അടിക്കോ?
ആഹ് ഞാൻന്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അങ്ങനെ അടിക്കും ക്ഷെ എല്ലായനും മെനക്കടലില്ല.
ഉം ഉ
ഉം ചുരിദാറു ഇതൊക്കെ അടിക്ക്യൂ.
അടിക്കൂലേ അപ്പൊ പിന്നെ പൊർത്ത് കൊടുക്കണ്ടല്ലോ അല്ലേ?
ഉ അങ്ങനെ മ്മടിക്കും അപ്പ ഉമ്മക്ക് കൊടുക്കലാണ് ഞാൻ പിന്നെ അങ്ങനല്ലേ കീ തു അങ്ങൻത്തെ എന്തേലുംണ്ടേ ഷേപ്പാക്കാനു അതൊക്കെ അടിക്കും. ക്കറിയുല എല്ലാരും മെൻക്കടല്ലായ്നു അത്മക്ക് പുതിയ ഐറ്റംസ് ഊ.
ആഹ്
ഒരു മൂടിനനുസരിച്ചല്ലേ
ആതന്നെ ആ
പിന്നെ നയി്മ അടിക്കും ചെപ്പോ തവുമ്പോ ശീല ആണ്ട്
ഉ
അവിടെ ഇൻയ വീട്ടിൽ ആദ്യേ ഉണ്ട് അപ്പൊ പിന്നെങ്ങനെ ഞങ്ങ എല്ലാരരും അടിക്കും വീട്ടിലുണ്ടായൊണ്ട് ഇങ്ങനെ പഠിക്കാൻ പോയണ്ടല്ല വീട്ടിലുണ്ടാവക്പോ നമ്മള ഇങ്ങനെ കാണുമ്പോ ഉള്ള ഒരുരി ഇതില്േ ആ അങ്ങനെ പഠിച്ചിിക്കണ പിന്നെ അെങ്കിൽ എന്തെ അത്യാവശ്യം എന്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മളന്നെ ആ അമ്മ ചുരിദാർൊക്കെ അടിക്കും
ആഹ ആഹ
പിന്നെ പുറത്ത്ങ്ങനെ വല്ല കൊടുക്ക ഇല്ല പി ഉണ്ടെങ്കി ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കില്
ആഹ് ആ് തിരക്ക് ആ് പറ്റ ആ്
ആഹ പെരുന്നാള് അങ്ങനത്തെതിനീനൊക്കെന്നെ
ഉ
പുറത്ത് കൊടുക്ക അങ്ങനെ കൊടുക്കില്ല ആവശ്യ വരല്ല
ആ
ആ
ആ ഞമ്മക്ക് അത്യാവശ്യത്തെ അടിക്കാൻ പറ്റിയച്ചച്ച് പിന്നെ പുറത്ത്ു കൊടുക്കണ്ടല്ലോ ഇേ കൂലികളാണ് എന്തിനാ
നമക്കന്നെ അറിയാം മെഷീന ഉണ്ട് അപ്പ പിന്നെ കൊഴപ്പില്ല തറ ചുറദാറുന്ത കടിച്ചു
ഉം ഉമ്മപ്പൊക്കെല്ലേ
ആ ഉണ്ട്
വീട്ടിലാരൊക്കെ ഉണ്ട്
അനമ്മിപ്പും ഞങ്ങളും പിന്നെ മൂന്ന നാത്തുമാരും
ആ
ഉ കല്യാണം കഴിഞ്ഞാണ് അപ്പ ഞങ്ങെന്നെ ഉള്ളു ഉം
അവിടുത്ത വീട്ടിലോ
അവിടെന്റെ മതിരം മൂന്ന് പെ മോളാണ് ഞൻ ചെറുത് പിന്നെ രാങ്ങള അവിടെ തന്നെ മൂന്ന് പെൺകുട്ടി ഒരുര് ആൺകുട്ടി എറോട തന്നെ
അതന്നെ ആ
തരതി
ഉം താതാര
ആഹ് താത്താര് ഞാൻ ചെറുത അവിടെ
ഉം പിന്നെ അടിച്ചു വാരല എല്ലാം കഴിയൂല പോകുമ്പോഴത്തിനും
ആഹ് അടിച്ചേരി തൊടിച്ച് കുളിയക്കെ കഴിഞ്ഞ അടുക്കളത്ത പണിന്തൊക്കെയുണ്ട് ഏകദേശം പണിയൊക്ക തീർക്കും അപ്പത്തീന് പത്തണിക്ക ആവുമ്പോത്തന് എല്ലാ പണിയും കൂടി കഴിഞ്ഞ പക്ഷെ പോവും പിന്നെ അൽക്കാണ്ടോ പിന്നെ വാഷിംഗ് മെഷീൻ ആയ കൊണ്ട് എല്ലാം മനക്കിട ഇല്ലല്ലോ അപ്പൊ ഞാൻ വന്നിട്ട് സാവധാനം ഉന്താക്കലാണ് പിന്നെ അതിന്റെ മൂട്ട് നിക്കുമ്പേണോ നമ്മടെ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ പതിക്ക
ആഹ് രണ്ട് മൂന്ന് പ്രശക്ക ഊരക്കിട്ടൊക്കല്ലേ കണക്കാടാൻ പറ്റുള്ള ഉം ഉം ആഹ്
പിന്നെന്തെങ്കിലും ഉപ്പേരിയോ അങ്ങനെയൊക്കെ ഉണ്ടോള്ളും മേത്തക്ക് ഇതക പണികളൊക്കെ ആദ്യേ കഴ ക്കും മുറ്റടിക്ക അകം അടിചേരുക തുടക്ക അങ്ങനത്തെ പണികളോക്കെ കഴിച്ചിട്ട പോവല്
ഉം പിന്നെ ക്ലീനിങ് എല്ലാം എല്ലാതും കഴിഞ്ഞിട്ടാവകും പോകണ്ടാവും അല്ലേ
ഉം പോയിന്നാ പിന്നെ ക്ഷീണക്കാര പിന്നെ ഫോൺ മളിച്ചുത്തർക്ക് നേരം വൈക്കും പിന്നെ ആദ്യ എല്ലാ പണയിച്ചിട്ട് പോ കൊറച്ചോണ പോവാണ്ട്
ആഹ് വേറെ കുട്ടികളൊക്കെ ഉണ്ടാ
വേറെ വേറെരു ടീമള്ളു അവൻറെ കൂടെന്ന് പനിയായുണ്ടന്ന് വന്നിട്ട് ഇന്നും ഇന്നല്ലൊന്നില്ല ഇപ്പൊ പനിന്റെ സീസൺ ആയോണ്ടേ വയറൽപ്പനിയാണ് അറിഞ്ഞത് അപ്പൊ പിന്നെ
എല്ലർക്കും പനിയ ഞങ്ങക്ക് ഒരു ട്രിപ്പ് കഴിഞ്ഞിപ്പോ
ഏ കിട്ടിയ പിന്നെ പോണില്ല അപ്പൊ പിന്നെോര്ല്ല അറിഞ്ഞ് കുട്ടികളല്ലേ കുട്ടിയെമ്മളേയും കേട്ടി ചടങ്ങറയിക്കാും
പെട്ടെന്ന് പകരൽ ഉള്ളവര് ഒഴിഞ്ഞഞ് നിൽക്കാ നല്ലത്
ആഹ് അയിന് ഒരാക്ക് ഉണ്ടാവുമ്പോ അടടുക്കണ്ടും കുട്ടിക്കാക്ക് ഉണ്ടോ പിന്നെ വീട്ടാർ മം
ആതന്നെ തന്നെ ആഹ് ഇപ്പോഴത്തെ പനിയച്ചിങ്ങ് പകർച്ചപ്പനില്ലേ
ആഹ്
ഉം
കുട്ട്യളെ നമ്മളെല്ലാരും നോക്കയും ചെയ്യേ ഒരാൾ ഒറ്റ വല്ലിയോര ആണെങ്കിൽമുക്ക് മുലക്കെ നിൽക്കും ഇത് അങ്ങനെ ഉണ്ടാവില്ലല്ലോ ഓരെടുക്കലും ഇതാക്കലൊക്കെ ആണ്ട പകരും ചെയ്യും ആക്കി എല്ലാരും ചോദിക്കും
ആഹ് അങ്ങനെ അറിഞ്ഞി മാറിക്കന്ന നല്ലല്ലേ പിന്നെ വേറെ മക്കൾക്കുംല്ലാ ഉണ്ണ്ട വാവേ
ഉം അപ്പൊ ഇന്നലും ഇന്ന ഒന്നും അവരി ഇല്ല പറിഞ്ഞു നക്ക് നാളെ നോക്കട്ടെ
ആഹ് ഞ്ഞി അടുത്ത വർഷം സ്കൂളിൽ ചേർത്തൂല്ലേ
ആഹ് ചേർത്തണം
ഉം ചേർത്തിയയാല് വീട്ടിലക്ക പോവാൻ ബുദ്ധിമുട്ടാവോ
ഇവിടുന്ന് ഇൻ്റടക്ക് ഒരു രണ്ട് കിലോമീറ്റർ ഇല്ല അതിന്റെ ഇടയിലാണ് അടുത്ത ആഹ് അപ്പൊ പിന്നെ ഞാൻ വിജരിക്കിണ്ട് രണ്ടിന്റെ ഇടയിലുള്ള അവിടെന്നുണ്ട് ആഹ് എൽ കേ ജി, യു കേ ജീ അങ്ങനെ ഇണ്ട് അവിടെ രണ്ടിന്റെ ഏടേല്ളൊന്നുമുണ്ട് അപ്പൊ അവിടെ വിചാരിക്കണ്ടേ പിന്നെ ആഹ് അങ്ങനെ ആഹ് ഇപ്പ തന്നെ ആകെ പെട്ടണ്